ആഹ് എന്താ വിശേഷം എപ്പഴാ വീട്ടിലെത്തിയെ
ആഹ് ഞാൻ ഞങ്ങള് ഒരു നാലുമണിയക്കെ ആയപ്പോത്തേക്കും വീട്ടിലെത്തിട്ട്ണ്ടാരുന്നു ഇയ്യ് എപ്ലാ
ആഹ്
ഞാന് ഒര് രണ്ടര ക്കായപ്പോ സ് തത്താന അവടെ ഓള വീട്ട്ലാക്കി കൊട്ത്ത്ട്ട്
ആഹ് ഇങ്ങൾ വേം അറങ്ങീട്ട്ണ്ടാരുന്നു ല്ലേ
ആഹ് വേഗം അറങ്ങി ആവ്ടെ ഭയങ്കര തെര്ക്കും
അന്റെ താത്തന്റെ ഡ്രെസ്സ് ഇണ്ടല്ലോ
ഉം
ആ സ അതാരുന്നു ഇന്റെ അമ്മോന്റെ മോന്റെ കല്യാണത്തിന്ക്ക് ഓല് ഇന്ക്ക് ഇട്ത്തീന്നത് സെയിം സാധനം ഇക്ക് കണ്ടപ്പോ അപ്പ തന്നെ ഓർമ്മന്നു
തന്നെ അതിന് ത്രിബിൾ നയൻ ഒള്ളടി
ആഹ് ന്നാതന്നെ ആരുന്നു മാ മാറ്റേത് എത്രയോ നന്നായിന്ന് ഞാൻ വീണ്ടും വീണ്ടും വിചാരിച്ചു
ആഹ് അതെ അതെ അത് അവള് എടുത്തതാ എന്താ പറയാ ആ ഓക്ക് പിന്നെ അങ്ങൻന്തൊക്കെ ഒര് ആ ഒര്
വെറുതെന്നെണ്
ഉം അങ്ങനെല്ല നമ്മുക്ക് എന്നാല് ഒരു ഡ്രസ്സ് നമുക്ക് അത്രിം നമ്മള് നമുക്ക് നമ്മളയ്ല് ഭയങ്കരായിറ്റ് ഇൻവെസ്റ്റ് ച്ചിയ്യല്ലോ പൈസന്നേക്കാളു പൊറമേ നമ്മുക്ക് അയില് നമുക്കൊരു കാണാനൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കി ഒരു ഡ്രസ്സിങ്ങില് നമ്മള് നല്ലോ ഇപ്പ നല്ലൊ ശ്രദ്ധിക്കാറ്ണ്ടല്ലോ. ഹലോ ഹലൊ ഹലൊ. ഫാന്റെ സൗണ്ട് കേക്ക്ണ്ട്. ഹലൊ. ഹലോ ഹലൊ എന്താണ് എടക്ക് സ്റ്റെ ക്കായെ ഇങ്ങക്ക് അവിടെ റെയ്ഞ്ച് ഇല്ലല്ലോ.
ആ റേയ്ഞ്ച്ണ്ട
ഇങ്ങക്ക് ആ ഇവിടെ നല്ല റെയ്ഞ്ച് ഇണ്ട്. കാര്ണം ഇതില് നല്ല റെയ്ഞ്ച്ള്ള ഫോണാണ്.
ഫൈ ജി ആണ്. അപ്പൊ ഒന്ന് റെയ്ഞ്ച് ള്ളോട്ത്ത്ക്ക് നിക്കുട്ടൊ.
ഏ ഏ
പിന്നേ ഇന്നട്ട് എവിടെ ഇപ്പ എവിടെ പോയത്. എവിട്ക്കൊ പോവ്ണ്ട്ന്ന് പറ്ഞ്ഞീന്യല്ലോ പരിപാടി കഴിഞ്ഞിട്ട്. ഇങ്ങക്കന്നേണ് പ്രശ്നട്ടൊ. ഇങ്ങള് ഇങ്ങനെ എളക്ണ് ഇണ്ടോ.
എട്ക്കൂല്ല. ഇവിടെ അടുത്തനെ. പോയി ഞാൻ എളകില്ലാട്ടോ. ഞാന് നടക്കാണ്.
ആഹ്. പക്ഷെ നല്ല എളകും പോലെയാണ് തോന്ന്ണെ. ഒരു എന്തൊക്കോ ഒരു വണ്ടിമ്മെ പോണ സൗണ്ട് പോലെയൊക്കെ. ആഹ്.
അഹ് ശെരി ഇപ്പളൊ.
ഉം ഒരു കൊഴപ്പുല്ല
ഇപ്പൊ റെഡ്യായോ
ആഹ് റെഡി ആയല്ലോ. എന്താണ് ഇന്നട്ട് എവിട്ക്കാ പോയിന്ന് പറ്ഞ്ഞെ.
ഞാന് ഇവിടെ നമ്മളെവിടെ അടു പിന്നെ ഒരു പാർക്ക് മുണ്ട്.
അയ് ശെരി. മക്കക്ക് കൊറ്ച്ചേരം കളിക്കാം. പിന്നെ മഴ മഴ ഇണ്ടായിരുന്നു. ഇവിടെ നല്ല ഇടിമിന്നലും ഇണ്ടായിരുന്നു.
പെയ്തിട്ടില്ല. ഞങ്ങളവിടെ എത്തി. കൊറ്ച്ചേരൊക്കെ മക്കൾ കളിച്ചു. അയിന് ശേഷ മഴ പെയ്തെ.
അപ്പൊ അപ്പൊ പിന്നെ എന്ത് ചെയ്ത് അവിടെ കേ
ആ അവിടെ ആ അവിടെ നിന്ന്. പിന്നെ മഴ ചോർന്നേന് ശേഷം പിന്നിം കൊറ്ച്ചേരം കൂടൊക്കെ കളിച്ചു. അങ്ങനെ അങ്ങനെ അങ്ങനാണ്ട് ടൈമായി.
ഓ ആഹ് ശെരി. ഇന്നത്തെ കല്യാണത്തിനെ പറ്റി എന്താ അഭിപ്രായം.
കല്യാണൊക്കെ ഉഷാറായിരുന്നു.
അതെലേ
ആ പണ്ടത്തെ പണ്ടത്തെ ഉമ്മമാര് പറഞ്ഞ മാതിരിക്ക് കൊറച്ച് കൊമ്മല കൂടുതലേനി. ല്ലോ ആഹ്.
കുടുതലാണ് പക്ഷെ.
ആഡംബരം കൂടുതലെന്നേണ്. പക്ഷെ എന്നന്ന് ഓർമ്മിക്കാനാണെങ്കിലേ ആ അതെ ഓരോരുത്തർക്കും ഒരുഭി ഇപ്രാവശ്യം നമ്മള് ആ എത്രെ എത്രെണ് എത്ര ലക്ഷങ്ങള് അവർ പൊട്ടിച്ചെന്ന് നമുക്ക് ഒരു ഐഡിയുല്ല കാരണം അയിന് മാത്രം ഇത്രീം ഒരു കല്യാണം ഉഷാറാക്കിയിട്ട്ണ്ട് നല്ല പൈസ ചെലവാക്കിട്ടുണ്ടാവും കേക്കണില്ലേ അനക്ക്
ആഹ്
എന്താ
അതെ അ
ഹലോ
ഷെയർ ആക്കിയിട്ടുണ്ട് പ്പൊ പെണ്ണിന്റെ ഡ്ര യാലും നല്ല ഒരു ഒരു റോയൽ അതെ അതെ റോയൽ ഇണ്ട് അതതെ നല്ല വ പിന്നെ
അത് എന്റെ മൂതച്ഛന്റെ മോള് പറഞ്ഞേ ഓള കല്യാണത്തിനേ ഓള സെയിം സാധനം കണ്ട അന്ന് റേറ്റ് ചോദിച്ചപ്പോ ഇരുപ ത്തി സംതിങ്ങാ പറഞ്ഞത് ര്ണു അപ്പൊ പിന്നെ ഓക്ക് എടുക്കാൻ തോന്നില്ല കാരണം ഒരു ദിവസം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അത്ര ചെലവാക്കണന്ന് പറഞ്ഞട്ട് ഓള് അതെടുത്തിട്ടില്ല അപ്പ എം പറയാ ആഹ് ഒരു ദിവസം അന്നത്തെ ദിവസം അങ്ങോട്ട് തെളുങ്ങാ അതാണല്ലത്
ആഹ് അതെ അതെ നല്ല പിന്നെ ആഹ് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് അതേ പോലെ തന്നെ ആഹ് ഡ്രസ്സിലേക്ക് ഒരു റോയൽ ടച്ചിൽ തന്നെയാണ് ഒരു റെഡ് ഒരു ചോപ്തിലാണ് ആഹ് ഫുൾ ഡക്കറ് ഡെക്കോർ ആഹ് നല്ല തീം ആയിരുന്നു
സ്റ്റേജക്കെ ഡെക്കറേഷൻ അതെ നല്ല ഭംഗിണ്ടായിരുന്നു
അതേപോലെന്നെ എന്താ പറയാ വരന്റെ ഡ്രെസ്സും നല്ല ഡ്രസ് കോമ്പിനേഷൻ നല്ലായിട്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സും അങ്ങനെ നല്ലൊരു റോയൽ ആഹ് ഒരു രാജകീയയിട്ടുള്ള ഒരു ഒരു
ഒരു ന ഒ ഇതുണ്ട് അവിടെ ഒരു ആംബിയൻസ് എന്താ പറയാ എനിക്കത് വളരെയധിക ഇഷ്ടായി പിന്നെയാണാ ഫുഡ് ഡും നല്ല രസള്ള ഫുഡായിരുന്നു പക്ഷെ ഫുഡിന് എന്താ ച്ചാല് ഭയങ്കരായിട്ട് അവിടേം കല്യാണല്ലോണ്ട് അവിടെ ഭയങ്കര തെരക്ക് ഇപ്പൊ ഇനിക്ക് തോന്നുന്നു എന്താ
അതെ അതെനിക്ക് പറഞ്ഞു കാരണം നമ്മള് ബാക്കിൽങ്ങനെ പോയി നിൽക് ക്കണം ആരെങ്കിലും എണീറ്റിട്ട് വേണം ഇരിക്കാന് അത് നല്ല ബുദ്ധിമുട്ടായി തോന്നിയത്
നല്ല ബുദ്ധിമുട്ട് പക്ഷെ അത് എന്ന്ച്ചാ ഇപ്പൊ കല്യാ നമ്മള് കല്യാണത്തിന് പോകുമ്പോ നമുക്ക് അത് മനസ്സിലാക്കാം പക്ഷെ സാധാരണ ഒരു നിക്കാഹിന് പോകുമ്പോ അങ്ങനെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവലി ന പെട്ടെന്ന് നമ്മള് ചെന്ന് നമ്മള് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മള് വേം പറഞ്ഞേക്കും ആഹ് അങ്ങനെണ്ട് പക്ഷെ ഇതിപ്പോ അവടെ അത് തന്നെയായിരുന്നു അവസ്ഥ
ആഹ് കൊറെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം എനിക്കറിയാം ഞാനും കൊറെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു
ആഹ് അതെ അതെ അപ്പൊ ഞാന് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മള് ഒരു ഇപ്പ നമ്മ നമ്മളെ വീട്ടിലരു നിക് നിക്കാഹ് ഫങ്ൻ വരുമ്പോ വേറെ വീട്ടി ട്ടുകാർ വരുമ്പോ അത് എനിക്ക അത് അതൊരു ശരിക്കൊരു മാനേജ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലന്ന് തോന്നി പക്ഷെ പക്ഷെ ഫുഡ് ആയാലും എന്തായാലും ഒക്കെ ഓല് നല്ലതിൽ സെർവ് ചെയ്യുന്നുണ്ട് ചോദിക്ക ങ്ങനെ വീണ്ടും വീണ്ടും അയിനൊന്നും അവിട ഒരു ബുദ്ധിമുട്ടൊന്നുല്ല പക്ഷെ ഇത് ഭയങ്കര എനിക്കൊരു ഇതായി തോന്നി കാരണം അവിടെ കല്യാണത്തിന് വന്ന ആളുകൾ തന്നെ ആഹ് നിന്റെ നാത്തൂനാണെന്ന് തോന്നുന്നു ഞങ്ങളോട് ക്കാൻ പറഞ്ഞപ്പോ തന്നെ അവള് കുറച്ച ഗ്യാങ്ങുമായിട്ട് ഓടി പോണ കണ്ടു ഫുഡ് കഴിഞ്ഞ് കയ്യൊന്നു
ആ അല്ല അങ്ങൻത്തെ ആളുകളും ഉണ്ടാവും.
ഞാനപ്പോ ഞങ്ങള് പിന്നെ ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങളോ ഞങ്ങളോട് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കേറി പോന്നവര് ഇണ്ടാവു അല്ലോ ഇം ഇവര് മനസിലാക്കണല്ലേ ഞങ്ങക്ക് വേഗം കല്യാണം കഴിഞ്ഞാ ഞങ്ങളവിടെ അവിടെ ഇരിക്കാനിള്ളവരല്ലേ ഞങ്ങൾ പെട്ടെന്ന് പോവല്ലോ പക്ഷെ അത് മനസ്സിലാ ക്കാതെ മണ്ടി ഫുഡ് കിട്ടൂല അഹ് ചെലപ്പോ ഇവിടെ ചെലപ്പോ ഞമ്മക്ക് വല്ല സ്പെഷ്യല് നമ്മുടെ ഗസ്റ്റിന് ചെലപ്പോ സ്പെഷ്യൽ ഏറെ ഇണ്ടാവും എന്ന് വിചാരിച്ചട്ട് മണ്ടി പോയ
അതെ അതെ അങ്ങേ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ചെലരുണ്ടാവും ഏഹ് നമ്മള് പറയല്ലോ ലോഹ തിന്നാൻ കിട്ടാത്ത ചെയ്ലായിട്ടാണ് എന്നൊക്കെ- അതായിരിക്കും. എത് ചോമ ഇണ്ടോ?
തെരപ്പില് പോയി അങ്ങനെയല്ല സത്യം പറഞ്ഞാ എനിക്കത് അങ്ങനെ അല്ല ഇതിപ്പോ പറയുമ്പോ
അല്ല അതൊക്കെന്ന് പറയുമ്പോ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഒക്കെ ഇല്ലേ. അത് ഇശം മയില്ല മുതിർന്ന മുതുക്കന്മാര എന്നൊക്കെ പറയുന്ന അത്രയും പ്രായത്തി റ്റുള്ള ആൾക്കാരാണല്ലോ.
ഏഹ് ഏഹ്. അപ്പൊ ഞാനവിടെ അപ്പൊ അവിടെ ആ ഉമ്മ ശശ നല്ലായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ട്ടോ അവിടെ കൂടുതലും ഇങ്ങനെ നി വീ നിക്ക് തോന്ന്ണു അവിടെ അത്രെ ആ ഉമ് ആ ഉമ്മാന്റെ കൂടെ അത്രയും ഇത് ഇൽ ല് ആ അമ്മ അത്രീം എഫേർട്ട് എടുക്കണിണ്ട് കേട്ടോ സത്യം പറഞ്ഞാല്. ആ വിളിക്കാനായാലും ദുഃഖം ആ ഉമ്മ മാത്രെ വരുന്നുള്ളൂ സാധാരണ നമുക്ക് ഒരു ഉമ്മാന്റെ ബാക്കി ഇല്ലോല് അല്ലെങ്കി പ്പാന്റെ ബാക്കി ഇല്ലോല് ഒരു റിലേറ്റീവ്സ് ഒക്കെ പാടെ കൂ ടി ആടി ഒരു കല്യാണം അങ്ങനെ പോലെ ആവുമ്പം എല്ലാരും പാട് ഒരു എഫർട്ട് എടുക്കും പക്ഷെ ആ ഉമ്മ മാത് ത്രാണ് ഫസ് ആദ്യം നിക്കാഹ് കഴിഞ്ഞപ്പോ സ്വീറ്റ്സ് കൊടുക്കാനാലും ആ ഉമ്മയാണ് അത് കൊടുക്കണെ അപ്പം എനിക്ക് ഭയങ്കരായിറ്റ് വിഷമം തോന്നിയിട്ടാ കാരണം ആ ഉമ്മാന്റെ മാത്രം ഒരു എഫേർട്ട് ആയിരിക്കും കല്യാണം ന്ന്.
അവിടെ ഞാനൊന്ന് പറയട്ടെ അവര്ക്ക് ഇപ്പ ആ ഉമ്മാക്ക് രണ്ട് നാത്തൂന്മാര ഇള്ളത്. അതായത് ആ ഇവര് അവര് മൂന്ന് മക്കളാ ഒരു പെണ്ണും രണ്ട് ആൺകുട്ടികളും. അതില് രണ്ട ആഹ് ആ ഒരു പെൺകുട്ടിയുള്ളൂ. ഈ രണ്ടു നാത്തൂൻമാരില് ആ ചെറിയ ആൾക്ക് ഒരു കുട്ടിയാ ഇള്ളത് അതിപ്പോ എൻ്റെ ഇമ്മിനേക്കാളു ഒരു വയസ്സിന് മൂത്തത്. നാല് വയസ്സായിറ്റിണ്ടാവും നാല് നാലര വയസ്സായിട്ടുണ്ടാവും പിന്നെ വലിയ നാ ത്തൂന് ന്ന് പറയുമ്പോ നാല് പെൺകുട്ടികളാ അത് നാല്ന്ന് പറ ചെ ചെറിയ മ ക്കളായിട്ടുണ്ടാവു അല്ലോ വലിയ വ്യത്യാസം ഇല്ലാതെ ആ അവർക്കൊക്കെ അവരുടെ മക്കളെ തന്നെ നോക്കാനുണ്ടാവും അത് അതില്ലൊരു കാര്യാണ് ട്ടോ കാരണം കുട്ടികളൊക്കെ ചെറ് ട്ടായോണ്ട് ആഹ് ആഹ് പിന്നെ അതല്ല പക്ഷേ ആഹ് ഞാൻ പറയട്ടെ പിന്നെ ഇള്ളത് പിന്നെന്ന് പറഞ്ഞാല് അവൾടെ ആഹ് ആഹ് അപ്പൊവും പെണ്ണിന്റെ ഇമ്മന്റെ ഇമ്മ ഇണ്ട് അ ത് അതിന് ഞാ സത്യം പറഞ്ഞ ഞാൻ അന്നെ കണ്ട കണ്ടിട്ടില്ല അമ്മായിനെ കാരണം തെരക്കൊണ്ട് ആണ് ക്ഷെ എന്നെ കണ്ടീനുന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ വലിയ ഏജ് ഒന്നും ഇല്ല. ഒരു പത്ത് അങ്ങനെ തീരെ ഇല്ല എന്നല്ല ഒരു അൻപത്തെട്ട് ആ ഒരു ഇതൊക്കെയാണ് എല്ലാത്തിനും ഓടി നടന്ന് ചെയ്യാനൊക്കെ കയ്യുന്ന ആളന്നെയാണ് പിന്നെന്ന് പറഞ്ഞാല് പിന്നെ ഇല്ലത് പിന്നെ അവൾടെ അവിടെ തന്നെ ഒരു ഇളച്ചി മാത്രേ ഉള്ളന്ന് തോന്നും ഒരു നാ ഒരേളച്ചി. അങ്ങനെയള്ളത്. അവര അവ എനക്ക് തന്നെ അറിയില്ല ട്ടോ.
ആഹ് അതല്ല. ഞാന് ഉം. ഞാനിപ്പോ പറയുന്ന വെച്ച ചിലപ്പോ ഒരു വീട്ടിലെ കല്യാണവുമ്പളെ
അഹ് ത് ഞാൻ പറരാ മ്മക്കാമ്പോ എളാപ്പാടെ മക്കളും മൂതാപ്പാടെ മക്കളും അങ്ങനെ ആരും കാത്തിക്കൂലല്ലോ. എല്ലാരും അവനോന്റെ കൈന രീതിയില്
ആഹ് ഇപ്പൊ ഈവൻ ഇങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കി പോലും എനക്കൊരു കുട്ടി ഉണ്ടെങ്കി പോലും ഈപ്പോ ഒരു അല്ല അനക്കൊ രു കുട്ടി ഉണ്ടെങ്കി പോരും പിന്നെ ഇപ്പൊ അന്റെ അവിടെ കല്യാ ണ്ടാകുമ്പോ അത്രയും റിലേറ്റീവ്സിന്റെ അടുത്ത്ല്യാ ണ്ടാക്പ നമ്മെ കുട്ടികള് നമ്മമ്മാരോ ആരോങ്കിലോ
ന്നും വേണ്ട അയൽവക്കക്കാരെങ്കിലും ണ്ടാവലോ നമക്ക്.
ആഹ് ഏൽപ്പിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് ആഹ് അതല്ല അത്രയും ഒരു എഫേർ ട്ട്. ഉമ്മാര് എഫേർട്ട് എടുക്കാണ കാണുമ്പോ നമുക്കൊരു ഇതാണല്ലോ കാരണം അതുപോലെ തന്നെ എന്റെ സിസ് റ്ററ് കല്യാണ കഴിച്ചപ്ലേ അവക്കും കൂടുതലും ഞങ്ങളൊക്കെ ണ്ടെങ്കി കൂടിയിട്ട് ഒരു താണ്. അത് ഇപ്പ ഹസ്ബന്റ് നാട്ടില് ണ്ടായിരുന്നില്ല. അപ്പൊ ആഹ് ഒറ്റക്ക് ആഹ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാ ചെറിയൊരു കാര്യല്ല.
ആരുടെ കല്യാണത്തിനായിരുന്നു.
സിസ്റ്ററുടെ മോള നിക്കാഹിനും ഇങ്ങനെ തന്നെയായിരുന്നു. ഉം അപ്പം ഞാൻ പറയാ ആഹ് ന്നാ ആയിക്കോട്ടെട്ടോ.
ആഹ് ആഹ് ഒക്കെ ന്നാ അപ്പൊ ശരി.
ശരി ഉം
ഞാൻ കട്ട് ചെയ്യാട്ടോ.
ഉം